ഹലോ?
ഹലോ?
ആഹാ എന്തക്കെ?
ഇന്ന് രാത്രിയിലെന്താ പരിപാടി?
രാത്രി പ്രത്യേയിച്ച് പരിപാടിയൊന്നുല്ല രാത്രി കക്ക്ള്ളോക്കെണ്ട്. ഫുഡ് ഭഷണങ്ങളൊക്കെണ്ട്. മ് ഹ് ഉം രസ എങ്ങനെണ്ടാക്കല്?
രസം നമ്മള് മിക്സില് ഉള്ളിയില്ലേ കൊച്ചുള്ളി
ഹ് ഹും
കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമൊളക്. ഇതെല്ലാടാ മിക്സിലൊട്ടൊന്ന് ചതച്ചെട്ക്കണം. അരയണ്ടാ ഒന്ന് ചതച്ചെടുത്താതി.
മ്മ് ചതച്ചടുത്താ മതിലേ മ്മ്?
ആഹ് അതെ അന്നട്ട് തടു ഇട്ടിട്ട് അതിനകത്ത്ട്ട് ചെറുതായിട്ട് മൂപ്പിച്ച് ഉം പ്പ് വരുബോം ഹേ തക്കാളി ഇല്ലേ. തക്കാളി ചെറുതാട്ട് അരിഞ്ഞിട്ട് പുളി വെള്ളത്തി ഇടണം അതിന് മുമ്പ് ഏൾതുള്ളി എറങ്ങണ്ടേ എനിപ്പേ ക്കാളി ഒന്ന് ജസ്റ്റ് വാടി വരുമ്പോം നമ്മള് മഞ്ഞപ്പൊടിയില്ലേ മഞ്ഞ പൊടി കൊർച്ച്ടണം പിന്നെ മല്ലിപ്പൊടി കൊറച്ച് മൊളക് പൊടി കൊറച്ച് പിന്നെ ഗുരുമൊളക് പൊടിയുണ്ടെ അതുടാ.
ഉം ഉം
കുരുമൊളക് പൊടിം കൊറച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കണം ജസ്റ്റ് ഒന്ന് മൂ ത്ത് വരുമ്പം നമ്മൾ ഈ പുളിവെള്ളം കൊറച്ചൊയിച്ച് കൊടുക്കണം.
ഉം
പുളിവെള്ളം പിന്നെ കൊറച്ച് പച്ച വെള്ളൂടെ ഒഴിച്ച് ഉപ്പ് ക്കെ ഇട്ട് കൊറച്ച് കായം പിന്നെ കറിവേപ്പില
കായത്തിന്റെ പൊടി അതൊക്കെ ഉം ഉം ഉം
കായത്തിന്റെ പൊടിയോ അല്ലെ കായ കട്ടയോ അത് ഏതായാലും മതി.
ഉം ഉം
ചേർത്തിട്ട്... കറിവേപ്പിലേയും ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്താ... നല്ലയ, ഞാൻ വെക്കു ഞാൻ വെക്കുന്നതിനേക്കാട്ടി എനിക്ക്... കൂടുതൽ ഞങ്ങളുടെ അനിയത്തി നല്ല രീതിയിൽ വെക്കും.
ഉം ഉം, ചിലർക്ക് കൈപ്പുണ്യേം ഉണ്ടാവും.
അതെ അതെ, എനിക്ക് ഭയങ്കര ഇഷ്ട ആരം. അന്ന് അവളെ കൊണ്ട വെപ്പിക്കാം ഞാൻ വെക്കുന്നതിനെ കാട്ടിലും. നന്നായിട്ട് അവൾ വെക്കും
ഉം ഉം
വച്ചോക്ക്, രസന്ന് വച്ചോക്ക്. ഇഷ്ട അല്ല ലേ?
ഏ ഉം. ഞാൻ കുടിച്ചിട്ടില്യ. ഉം ഇണ്ടാക്കി നോക്കണം എങ്ങനെ എങ്ങനെ ഉണ്ട്ന്നുള്ളത്.
റിലേറ്റീവ്സിന്റെ വീട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല രസം?
എന്നോ കഴിച്ചിട്ടുണ്ട്, പക്ഷെ, ഒരു ഓർമ്മ കിട്ടണില്ല. കഴിച്ചിട്ടുണ്ട്, ഏതൊരു ദിവസം കുറച്ചും. പക്ഷെ, എനിക്ക് അതിനോട് ഒരു താല്പര്യംല്ലായിട്ടാണ്. ഈ ചക്കര മത്തൺ ണ്ടാക. ചക്കര മത്തൻ കഴിച്ചിട്ട്ണ്ടാ അതെ മാരി
അതന്തുവാ?
നമ്മള് വൺപയറും മത്തനൊക്കെ ഇട്ട്ങ്ങാണ്ട് ഉണ്ടാക്കൂല്ലേ?
എന്ത് എരിശ്ശേരി, എരിശരിരോടോ?
ഉം... എന്താ പറയാ?
മത്തങ്ങായും പയറും കൂടി ഇട്ടുണ്ടാക്കുന്നതണോ?
ഊഹു, ഇന്ത് വൻപയർ വൻപയർ.
ആഹ ആഹ.
ഉം, അത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്ക. പക്ഷെ എനിക്കത് വലിയ താല്പര്യ പേരില്ല. പക്ഷെ, വീട്ടേർക്ക് നല്ല ഇഷ്ടാണത്. പായസം ഇഷ്ടാണോ?
കേട്ടിട്ടുണ്ടോ? പയറു പുളി പയറു പുളി
അതെന്താ?
അത് നമ്മള് പയർ പുഴുങ്ങത്തില്ലേ? അതിന്റെ വെള്ളം എടുത്തിട്ട്... ചൊമെന്ന പയർ പുഴുങ്ങുമ്പോ അതിന്റെ വെള്ളം എടുത്തിട്ട് പയർപുളി ഉണ്ടാക്കാറിണ്ട്.
ഏ, ഞാൻ ണ്ടാക്കിട്ടില്ല.
ഉം, അന്ന് നമ്മൾ ഈ രസം വെക്കുന്ന പോലെണ്. എണ്ണയും എല്ലാം മൂപ്പിച്ചു മസാല ഒക്കെ ഇട്ട് അങ്ങനെ അതൊക്കെ എനിക്ക് അത്ര ഇഷ്ടല്ല. അതാണ് ഉണ്ടാക്കാത്തത്
പിന്നെ നമ്മള് ഉണ്ടാക്ക്ണെക്ണേകാട്ടിലും മറ്റുള്ളവര് ഇണ്ടാക്കിങ്ങാട് ഇതാവുമ്പോ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും.
അതെ, നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുക്ക് അത്ര ടേസ്റ്റ് തോന്നത്തില്ല, കഴിക്കാനും തോന്നത്തില്ല. നമ്മുക്ക് കഴിക്കാനും തോന്നത്തില്ല.
ഈ ബിരിയാണിഒക്കെ... കല്യാണം വീട്ടിലൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് വെളംബിയോർക് പിന്നെ കഴിക്കാൻ തോന്നു കയ്യൂല.
അതെ അതെ.
ഏ, നമുക്ക് എവിടുന്നേങ്കിലും കിട്ടുമ്പോളാണ് ല്ലെങ്കിൽ നമുക്ക്... കല്യാണ വീട്ട്ന്ന് കഴിക്കുമ്പോ നമുക്ക് നല്ലഷ്ടാണ്. പക്ഷേ, ണ്ടാക്കിയോര് അങ്ങനെ കഴിക്കാൻ ഓര്ക് കഴൂല.
അതെ അതെ, നമുക്ക്... വേറെ ആരെങ്കിലും ഉണ്ടാക്കിത്തരുവാണേൽ ആവശ്യത്തിന് കഴിക്കും അതേ സമയം ന്നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡാണെ ന്നമുക്ക് കഴ്ക്കാൻ തോന്നില്ല കൊറെടൈം പോവാണ്. പിന്നെ തോന്നണം അപ്പകഴ്ക്കും.
ആഹ് ഞമ്മള് വീട്ടില്ണ്ടാ
കേക്കാവോ? ഹലോ ഹലോ കേക്കാവോ?
അപ്പറ പറകേൾക്ക്ണില്ലേനു. അല്ലെയ് വെറുംചോറ് അമ്മക്ക് എത്രായാലും മടുപ്പ് തോന്നൂല ബിരിയേണി മഴയില്ല.
ആ ആആ
ബിരിയാണി രണ്ട്, മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ചാല് അമ്മക്കൊരു മടുപ്പല്ലേ വെറുംചോറിന് ആ പ്രശ്നംല്ലല്ലോലെ
അതെതെ പിന്ന്ല്ലല്ല അത്അപ്പപോ ട്ടെഒന്നൊന്നല്ലല്ലോ ന്നമ്മൾ അടുപ്പിച്ച് കഴ്ച്ചാലും ന്നമുക്കൊരു വെറുപ്പോന്നും.
വെറുപ്പ് തോന്നു പക്ഷെ ഇതിനോട് ആർക്കൊരു വെറുപ്പില്ല. സാദാ ചോർ
ഇല്ലില്ല ചോറിനോട്
കാരണം മ് ഇപ്പൊരണ്ടു ന്നേരം ഡെയ്ലി കഴിക്ക്ണ ആൾക്കാരില്ലേ?
അതെ ആ ചപ്പാത്തി കഴ്ക്കാറുണ്ടാവില്ലല്ലേ?
രാ ഇല്ല ചപ്പാത്തി അങ്ങനെ ഇത് ഷുഗർണ്ടായപ്പങ്ങനെ രാ ആ രാത്രിയൊക്കെ ചെൽപ്പങ്ങനെ ഇണ്ടാക്കിന്നു പിന്നെ രാഗി ഗ്യല്ല രാഗിയാ കഴ്ചീനെ കൂട്തലും.
ഈ ഇങ്ങനെരാവിലെ ചായക്കൊക്കെ ഇണ്ടാക്കുന്നല്ലാണ്ട് രാത്രിക്കങ്ങനെ ഉപയോഗിക്കല്ല.
ആ
പായസൊക്കെ ഒണ്ടാക്കാറുണ്ട്?
ആ സെമിയപായസം ഇണ്ടാക്കലുണ്ട്.
ആ അടയിട്ട് ഉണ്ടാക്കാറുണ്ടോ?
അങ്ങനെ ഇണ്ടാക്കല്ണ്ട്.
ആ മറ്റേ പാൽപായസം അങ്ങനെയൊക്കെ ഇണ്ടാക്കാറുണ്ടോ?
സെമിയനാ
പാൽ പായസം അല്ല മറ്റേ പാൽപായസം മറ്റേ ബെമ്മസെലിന്നൊക്കെ പറയും. ഇല്ലേ ആ ഇങ്ങനെ ഇണ്ടാക്കി. അത് ഒണ്ടാക്കാറുണ്ടോ?
ഇല്ല്യാ, ഇല്ല
മറ്റേതല്ല സേമിയ പായസം അങ്ങനെ എട എടക്ക് ഇങ്ങനെന്തെലൊക്കെണ്ടാവുമ്പോ വെക്കാന് ഇണ്ടാവും ഇപ്പോപെര്ന്നാക്കൊക്കെ സെമിയം
തിവെര്ന്നത് അഹ് പഞ്ചസാര ചെർ കുട്തലല്ലെ അത് മാറ്റാറുണ്ടോ? അത് അത് ഫുള്ള് ശമീ എ പാക്കറ്റിൽ എടുക്കുന്നത്
പാക്കറ്റിലാന്നാ സേമിയ മാത്രം പാക്കറ്റ് ആയിട്ട് വാങ്ങും അല്ലാതെ മറ്റേത് അങ്ങനെ വാങ്ങിക്കലില്ല ചെലപ്പോം വാങ്ങിക്കുമ്പം അത് ഫുള്ള് ഇടലുണ്ട് ഉപയോഗിക്കലുണ്ട് അല്ലാതെ വേറെ എക്സ്ട്രാ ഉപയോഗിക്ക് ഇടലില്ല ആ പാക്കറ്റത്തെ അങ്ങനെ ഉം അതിൻ്റെ പാൽ പൊടി എല്ലാതും ഉണ്ടാവുല്ലോ
ആഹ്
ഉം അതാ ഒന്നും കൂടെ നല്ലതല്ലേ അണ്ടി പ്പരിപ്പും എല്ലാതലും അയിലിണ്ടാവും
അതെ അതെ ഏലക്കയും
ഉം ഉം
എല്ലാതില്ക്കാ
എല്ലാണ്ട്
ചക്ക ചക്ക എന്തെലുണ്ടോ
ആ ചക്ക പഴുത്തത് ഇവിടെ ഇരിക്കുന്നു ഒരെണ്ണം അത് ഇന്നലെ വെട്ടി അത് കൊറച്ച് കൊറച്ച് അടി നല്ല ചക്കയാരുന്നു വരിക്കചക്കയെ
ആ അവരക്ക് ചെക്കനെ എല്ലാർക്കും താല്പര്യമാ
ആണ് ആണ് മറ്റേ കൂഴ അത്ര എനിക്ക് താല്പര്യല്ല ഇഷ്ടണോ കൂഴ?
ത ഏഹ് പഴുത്തത് നല്ലോണം പഴുത്ത് ഏത് അതില്ല ഈ വരിക്കച്ചക്ക പാകത്തെ പൈപ്പിലെ വടിലുണ്ട് വരിക്കച്ചക്ക
ഉം
ഉം പപ്പേറിയ ടേസ്റ്റ് ഇല്ല ആ ഉണ്ട്
മഴയൊക്കെ വെള്ളം കേറിയാപ്പിന്നെ കൊള്ളത്തില്ലല്ലേ
ഉം ഇവിടെ ഇപ്പം പയ്ക്കല് തൊടങ്ങിയിട്ടേയുള്ളു ഇപ്പൊ ഒരു ഒരാഴ്ചക്കെ ആയിറ്റുള്ളൂ ഇവിടുത്തെ ചക്ക പഴുക്കല് തുടങ്ങിയിട്ട് ലാസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ഉം ഉം ഇടിച്ചക്കെ ഒന്ന് ഉപയോഗിക്കും ഒന്നാണിപ്പം കഴിക്കണെയുള്ളു ഇടിച്ചക്കയൊന്നും ഉപയോഗിക്കാനേ പറ്റൂല്ല
ആഹ് പണ്ട് തൊട്ടുള്ളയാണോ
എഹ്
പണ്ട് തൊട്ടെയുള്ളയാണോ?
ഏതാർണ്ണെ
പണ്ട് തൊട്ടേയുള്ളയാണോ പ്ലാവ് അവിടെ
ആഹ് ആഹ് ആഹ്
ആഹ്
പിന്നെ വാങ്ങിയ തൈ വെച്ചിട്ടുണ്ട് നമ്മള് വാങ്ങിക്കണം പ്ലാവുണ്ട് രണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കണെ
ഉം ഉം അതെവിടെ പോയി വാങ്ങി
അത് ഒന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം നാലണ്ണം ഉണ്ട്. അതിൽ ഒന്നുമ്മേ കായിക്കണ് ഉണ്ട് രണ്ടെണ്ണം ഉണ്ടായി
ആഹ് ആഹ്
അത് ചെറിയ ചക്കയൊക്കെയാണെന്ന് പറയുന്ന കേക്കാം വലുതാവൂല്ല
ആഹ് ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കാറുണ്ടോ
ഉം ഉണ്ടാക്കലുണ്ട് മുതിര ഇട്ടിട്ട് ഉണ്ടാക്കലണ്ട് അല്ലാണ്ടീണ്ട് അല്ലാതണ്ട് ആഹ
അത് നല്ല ടേസ്റ്റ് ആണ്
മുതിരിട്ടിട്ടാണോ ഉണ്ടാക്കല് നിങ്ങള് അല്ല ഇടിച്ചക്കനെ കൂടെ മുതിര ഉപയോഗിച്ചിക്കാണ്ട് ഉണ്ടാക്കിക്കണോ
ഇല്ല ഇല്ല അത്ണ്ടാക്കി നല്ലയാണോ അത്
ആ ആ ഒന്നും കൂടി ടേസ്റ്റ് കൂടും മുതിര വേവിച്ചതും ഇതും കൂടെ ആകുമ്പോ മുതിര മുതിര നല്ലണ് വന്തിട്ട് പിന്നെ നമ്മള ഈ ചക്കയും അ കുടി ഇട്ടങ്ങാണ്ട് വേവിച്ച
ആഹ ആഹ് അരപ്പിന്നത് എന്തൊക്കെ ചേർക്കും
അങ്ങനെ ഇണ്ടാക്കി വോക്കണ്ടോ കൊറച്ച നേരം മതി
ഓ ഓ കൊറച്ച് കുറച്ചു ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒത്തിരി ഉണ്ടാക്കിയ ടേസ്റ്റ്ഇല്ല
ആഹ അത് ശരിയാ
എല്ലാം കൊറച്ചണ്ടാ പെട്ടന്ന് തീരുകയും ചെയ്യും ടേസ്റ്റ് എല്ലാം കൊറച്ചുണ്ടാക്കുന്ന പെട്ടെന്ന് തീരുകയും ചെയ്യും നല്ല ടേസ്റ്റ് അവര് പറയുന്നത് അപ്ലൈ ചെയ്തിട്ട്
കൂടുതല ഉണ്ടാക്കിയ പിന്നെ അത് ബാക്കിയ ആയി കിടക്കൂല
അതെ അതെ വേസ്റ്റ് ആകും
ഉ
ഓക്കെ
ശരി
ഇട്ടു
അങ്ങനെ അടുത്തുള്ളവരുംണ്ട